എന്തൊക്കെയുണ്ട് കിടക്കാരായില്ലേ..
കിടക്കാറായില്ലേ ചോറൊക്കെ ഉണ്ട് ഇന്ന് നേരത്തെ ഉണ്ട് അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്നരൊക്കെ ആവുമ്പോഴത്തേക്കും ഉണ തോല്ലായിരുന്നു ഇന്ന് ഇച്ചിരി നേരത്തെ ഉണ്ട് എന്നിട്ട് മക്കളോട് കിടക്കാൻ
ചോറാണൊ വൈകിട്ട്?
ആഹ് ചോറായി. ഇന്ന് ആഹ് ചോറ് കൊട്ത്ത്. അല്ലെങ്കി പിന്നെ എന്താ മിക്കവാറും അപ്പൊ ആയിര്ന്ന് ണ്ടാക്കുന്നെ. ഇന്നപ്പൊ ഞാൻ പതിവില്ലാതെ അപ്പം കഴിച്ചു. രാവിൽത്തെ.... ആഹ് വെള്ളയപ്പായിരുന്ന് രാവിലെ. അപ്പൊ വെള്ളയപ്പത്തിന്റെ മാവിര്ന്ന് അതുകൊണ്ട്... ഞാന് പിള്ളേർക്കെല്ലാം വെള്ളയപ്പം മതീന്ന് പർഞ്ഞു. പിന്നെ പിള്ളേർക്കെല്ലാം ചുട്ട് കൊടു... ത്ത് അവർക്കെല്ലാം വാരിയെല്ലാം കൊടുത്തഴിഞ്ഞ് കഴിഞ്ഞ് ഞാന് ഹസ്ബെൻ്റ് വന്ന് കഴിഞ്ഞിട്ടേ കഴിക്കത്തൊള്ളു.
ആഹ്
പിന്നെ അവ അവർക്ക് ചോറും കൊടുത്ത് കഴിഞ്ഞപ്പം ഞാനും പിന്നെ രണ്ട് വെള്ളയപ്പം അങ്ങോട്ട് ചുട്ട് കഴിച്ച്. ഏട്ട് ഏഹ് മക്കള് ആഹ് മൊക്കം മക്കള് മൂന്നേരും ഒറങ്ങി. ആഹ് രണ്ടാമത്തെ ആക്ക് പല്ല് വേദനേയ്ന്ന്. പല്ല് വേനെയ്ന്ന് പർഞ്ഞി ട്ടവന്. അവൻ ഒരു പാരസിറ്റമോൾന്റെ പക് തിയൊക്കെ കഴിച്ചിട്ട് കെടക്കുവാ. ഈ ചോക്ലേറ്റ് ത്തിരിം കഴിക്കും. അപ്പൊ അപ്പടി പല്ലും കേടാവും. ത്തിരി പല്ല് കേടാവും. ഒന്നുല്ലാ പോയിട്ട് വന്ന് രണ്ടൊ, മൂന്നൊ നാല് പല്ല്ല് മൂന്ന് പല്ല് വന്ന്. ആ മൂന്ന് പല്ലേ ഒള്ളു നല്ല തൊള്ളു. ബാ ക്കി എല്ലാ പല്ലും കേടാ.
പോയ് ചോയ്ച്ചാ മതി. ആഹ്
കൊണ്ടോയി കൊറേ പൈസ അതിനെന്നെ കളഞ്ഞ്. അപ്പൊ കൊണ്ടോകും ഡോ ക്ട്റ് പറയും ഇത്താ നിങ്ങള് മിട്ടായി വാങ്ങികൊട്ക്കര്ത് കൊറയ്ക്കണംന്നർഞ്ഞ്. അങ്ങനെ ഇവർറെ വാപ്പീനെ കൊണ്ട് വാങ്ങി പ്പിക്കുന്നത് കൊറച്ചഴിഞ്ഞപ്പം നമ്മടെ വീട്ന്റെ തൊട്ടപ്പറത്ത് ഒരു ബായിം കെട്ട്യോളും കൂടെ വാടയ്ക്ക് താമസിക്കുന്ന്. അവ ക്ക് മക്കളില്ലാന്നും പർഞ്ഞ്‌ ഭായ് എന്നും കൊണ്ടെയ് മുട്ടായിം, ഐസ്ക്രീമും കൊണ്ടേയ് കൊട് ഇന്നും കൊണ്ടേയ് കൊട്ത്തമ്പത് രൂ അമ്പത് രൂപേടെ മുട്ടായിം കൊർച്ച് മാങ്ങാപ്പഴും. എന്നും ആ ഭായിക്ക് പിള്ളേര് ല്ലാത്തോണ്ട് ആഹ്. ഭായ്ടെ വണ്ടീടെ സ് സൗണ്ട് താ ഇങ്ങനെ കേക്കുമ്പഴേ മക്കൾ ഓടി തിണ്ണേ പ്പോയി നിക്കും. എന്നിട്ട് ഞാ പർഞ്ഞ് സ്വന്തം വാപ്പാ വരുന്ന പോലെയാ പോയി നോക്കി നിക്കുന്നെ. അപ്പൊ തന്നെ കൂടീന്നെട്ത്ത് പിള്ളേർക്ക് കൊടുത്തേക്കുവാ. പിള്ളേരെ കാണുമ്പൊഴേ ഭായ് ആഹ് പോകുമ്പം പർഞ്ഞി ട്ട് പോകും. ഞാ വര്മ്പം കൊണ്ട് തരാവേന്ന് പറയും. പിള്ളേർക്കത് ഭയങ്കര രസ ല്ലെ. കൊണ്ട് തരാന്നറിയുമ്പൊ പിന്നെ അതും കാത്തിരിക്കൂല്ലൊ. ഒറങ്ങാതെ കാത്തിരിക്കും. ഒരു എങ്ങാനും താമസ്ച്ചെങ്ങാനാ വരുന്നതെങ്കില് പിള്ളേരൊന്നും മയങ്ങിപ്പോയാലും അപ്പൊ തന്നെ ആ ആ വണ്ടീടെ സൗണ്ടേക്കുമ്പൊ എണീറ്റ് വരും. ഞാ ചോയ്ക്കാ നിങ്ങക്ക് ഇത്ര കറക്ടായിട്ടാവണ്ടീടെ സൗണ്ട് അറിയാവൊ അതറിയാ ഉമ്മീ. ഭായി മുട്ടായി കൊണ്ടൊരും അതുകൊണ്ടാ. ചെലപ്പം അപ്പതന്നെ കഴിക്കും. അല്ലെങ്കില് ഏഹ് ഫ്രിഡ്ജിലെ ട്ത്ത് വെച്ചിട്ട് പിറ്റേന്ന് സ്ക്കൂള് വിട്ട് വര്മ്പഴത്തേക്കും കളി കഴിക്കും.
കഴിക്കു അല്ലെ. നമ്മള് ഒരുപാടൊന്നും ഈ പിള്ളേരെ കൊണ്ടേയ് ഈ വേറെ ആളക്കാരെ കൊണ്ട് മിഠായൊക്കെ പ്പൊത്തെ കാലം നമുക്ക് വി ശ്വസിക്കാം പറ്റൂൽല്ലൊ.
ആഹ് ശെരിയല്ലെ. ആന്താ ഇത് എളേത് കുഞ്ഞതിനെ ഭയങ്കര ഇഷ്ടവാ. അതിനെ എട്ത്തുകൊണ്ട് പോക്മ്പഴത്തേക്കും പൊറകെ ചെല്ലും. ഏഹ് നമ് ഇപ്പൊ ഏഹ് ശെരിയല്ലെ പർഞ്ഞല്ലെ ആഹ് എന്താ കാലം വളരെ മോശംല്ലേ അപ്പൊ എന്താ കൊള്ളുക എല്ലാം നമുക്ക് കാ കെട്ടിയോളും ഉണ്ട് കെട്ടിയോള് ഇവരെ രൊ താമസിക്കുന്നത് പക്ഷെ എങ്കിലും നമുക്ക് പറയാൻ പറ്റോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോഴൊക്കെ പറയാം കാലം എൻ അങ്ങനെയല്ലേ ഇന്നത്തെ കാലം
കാലാ അതുകൊണ്ട് പേടിയാ ആഹ്
കെട്ട്യൊളൂ ഇവര് രണ്ടുപേരും ഭായിയും അതെ കെട്ട്യോളൂം അതേ എടക്ക് പറയും ഞങ്ങള് ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങള് അവര് കൽക്കട്ടക്കാരാ അപ്പൊ പറയും ഞങ്ങളങ്ങോട്ടേക്ക് പോവുംമ്പോ ഞങ്ങളെ നാട്ടിലോട്ട് പോവുംമ്പോ കൊച്ചിനേം കൂടെ കൊണ്ടു പോവും കേട്ടോ കൊ പൊക്കോട്ടെ ഞങ്ങള് ഞങ്ങള് വളർത്തിക്കോളാ ഞ ഞങ്ങള് ഞങ്ങടെ മക്ക് കൊച്ചിനെ സ്വന്തം കൊച്ചിനെ പോലെ വളർത്തിക്കൊള്ളാ ഞങ്ങള് കൊണ്ടൊക്കോട്ടെ എന്ന് ചോയ് ക്കും അത് കേട്ടപ്പോ മുതല് എനിക്കൊരു പേടിയാ ഇനി എങ്ങാനും ആഹ് ഇനി എങ്ങാനും കൊണ്ടോവൊ ഇവര് ഒരുങ്ങി നിന്നിട്ട് ഈ കൊ കൊച്ചിനെ വിളിക്കുവൊ വാ പോവാം നമുക്ക് ടൗണിൽ പോകാം എന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കി കൊച്ച് പോവേം ചെയ്യും
പോവല്ലേ അങ്ങനെയൊന്നും കൂടുതല് നമ്മള് അടുപ്പിക്കരുത് പിള്ളേരെ എന്ന് വെച്ചാ നമ്മള് പൊ കാര്യം അവര് അവരെങ്ങനത്തെന്ന് നമുക്ക്റിയില്ല അവരുടെ മനസ്
അത് ശെരിയാ ഒന്നും അറിയത്തില്ല ആഹ് നമുക്കിവിടെ വന്നുള്ള പരിചയെ ഒള്ളൂ
പരിചയൊള്ളൂ എങ്ങനത്തെ കാരാ ശെരിക്കും ഭാര്യ ഭർത്താവാണോന്ന് നമ്മള് അതുപോലും നമുക്കറയില്ല അതുകൊണ്ട് ന്ന ആഹ് അതുകൊണ്ട് നമ്മള്
ക്ക് താമസിക്കുന്നേന്റെ ഒറ്റൊ ഒരു പരിചയം ഒള്ളൂ വേറെല്ലാ നമുക്ക് അതിന് മുന്നേള്ള പരിചയൊന്നും ഇല്ലല്ലോ
ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മക്ക് സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കാം അപ് ഒരമ്മേനെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലവാ
ആഹ് അത് ശെരിയാ സോ അവ എന്ത അം ആഹ് സ്വന്തം തള്ളമാരെ പോലും വിശ്വസിക്കാൻ മേലാത്തയാ ആദ്യയൊക്കെ പറയുവായിരുന്ന് അച്ഛന്മാരാ ന്ന് പക്ഷെ തള്ളന്മാരും ഇപ്പൊ എത്രയോ മക്കളെ കൊല്ലാൻ വേണ്ടി കൂട്ട് നിന്നി
കൊല്ല കൊല്ലാ ആഹ് സത്യം അവനവന്റെ സ്വാർത്ഥതയെ മാത്രാ ഇന്നത്തെ കാലത്ത്
അത് ശെരി അതെന്നാണോ ഇങ്ങനത്തെ ലോകവായി
ലോ ആഹ് എന്താ ഈ കൊറോണ വന്ന ഫോണായി ഫോൺ ചാറ്റായി ചാറ്റ് ചാറ്റ് ചാറ്റ് എല്ലാവരുടെയും ചുമ്മ അവനവന്റെ സുഖംന്ന് മാത്ര അല്ലാണ്ട് വേറൊന്നുവില്ല മ മക്കളും ഇല്ല കൂടപ്പറപ്പുകളും ഇല്ല കാരണന്മാരു ഇല്ല ഒന്നൂല്ല
അത് ശരിയായിരിക്കും അങ്ങനെ ആയിരിക്കും കൊറോണയുടെ ആ സമയം മുതലാവും ഒത്തിരി ഫോണിന് പിള്ളേരാണെങ്കിൽ അത്രയും ഫോണിന് അഡിക്റ്റ് ആയതാ കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് ആയപ്പോഴല്ലേ
ഓൺലൈൻ ക്ലാസ്സിന് എല്ലാ കുഞ്ഞി പിള്ളേർക്കും വരെ ഫോൺ മേടിച്ച് കൊടുത്തിട്ടാണല്ലെ ഈ ജോലിക്ക് പോണ പേരെന്റ്സ് ഒക്കെ ഫോൺ മേടിച്ച് കൊടുത്തിട്ടല്ലേ അവര് പോണത് വാതിലും അടച്ചുപൂട്ടി പിന്നെ പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്
അത് ശരിയാ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ ഓൺലൈൻ ക്ലാസ് ആഹ് അത് നേര ചെറിയ പിള്ളേർക്ക് പോലും ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത പിള്ളേർക്ക് പോലും എന്താ നമ്മള് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇങ്ങനെയാണ് ഗൂഗിൾ മീറ്റി കേറുന്നത് ഇങ്ങനെയാണ് ലൈവ് ക്ലാസ് എടുക്കുന്നത്ന് ന്ന് പറഞ്ഞ് ഇങ്ങനെ ലിങ്ക് വരുന്നത് ഇതാണ് ആഹ് എല്ലാം കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് മക്കൾക്ക് ഇത് മനസ്സിലായിപ്പോ
മനസ്സിലെ എന്ന് വെച്ചാ ഇങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ് സൂമീറ്റ് കേറിരുന്നിട്ടെ പിള്ളേര് എന്തൊക്കെയോ ഇങ്ങനെ കണ്ടുകൊണ്ടക്കെയിരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഓഫ് ആക്കാൻ അറിയാ പാടില്ലാണ്ട് പോയി സ്കൂളിന്റെ ഗ്രൂപ്പിലേക്ക് തന്നെ ചള്ള് വീഡിയോസൊക്കെ ചെന്നു അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു ഒരു പേരെൻസിനെ വിളിപ്പിക്കോ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തൊരു സ്കൂളില് പിള്ളേർ ആഹ് ഇങ്ങനെ നെറ്റിൽ കേറിട്ട് എങ്ങനെ അടിച്ചടിച്ച് കേറി പോവാണല്ലോ ഒരു ച ഇത് കണ്ട് കഴിഞ്ഞാ പിന്നെ അതിനെ തുടർന്നങ്ങ് പിള്ളേരല്ലേ കേറി പോവ അങ്ങോട്ട് അത് തെറ്റാണ് അങ്ങനെയൊന്നും പിള്ളേർക്ക് ഇല്ലല്ലോ കണ്ട് കഴിയുമ്പോ അവര് ആഹ് അപ്പം നമ്മള് പോൺ കൊടുക്കുന്നതിനൊക്കെ ഒരു നിയന്ത്രണം അത് നമ്മള് കൊടുത്തിട്ട് അങ്ങോട്ട് പോകും നമ്മള എന്താ എടുക്കണേ പറക്കണേന്നൊന്നും നമ്മള് നോക്കൂല്ലോ നോക്കുമ്പോന്നെ പഠിക്കുവാ
അത് ശരിയാ പഠിക്കുവാ എ ആഹ് ഇപ്പ ഇപ്പഴാണെങ്കിലും മ ക്കക്ക് എന്താ ചില ദിവസങ്ങളില് ആ പോഷൻസ് തീർന്നില്ല അപ്പൊ ടീച്ചർ ഗ്രൂപ്പില് ഇടുവാ പോഷൻ സ് തീർന്നില്ല അതുകൊണ്ടൊരു ലൈവ് ക്ലാസ്സുണ്ട് ഏഴരക്ക് അല്ലെങ്കി എട്ടരക്ക് അങ്ങനെ ട്ടിന് ലൈവ് ക്ലാസ്സുണ്ടെന്നു പറയും നമ്മള് അലാറം വെച്ച് എ ഇന്നും ഇല്ലാത്തതുകൊണ്ട് മറന്നു പോകുന്നന് അലാറം വെ ച്ച് ആ ഇന്ന് നിനക്ക് ഒരു ന്ത് ക്ലാസ്സ്‌ കൊണ്ട് കേട്ടോ ലൈവ് ക്ലാസ് ഉണ്ട് നീക്ക് ഇത് കേറിക്കോട്ടോ ഇത് നിനക്ക് വരുന്നക്കെ അറിയാല്ലോ ബാക്കി എല്ലാ മക്കള് ഓക്കെ മക്കൾക്കറിയാം ഞ ഞങ്ങള് കണ്ടോളാം പക്ഷെ വ എന്നി ട്ട് കൊടുത്തിട്ട് നമ്മള് നമ്മുടെ പണിക്ക് പോകും നമ്മൾ അറിയുന്നുണ്ടോ ക്ലാസ് കഴിഞ്ഞോ ഇ ഇരുവതോ ക്ലാസ്സിൽ എന്താ ചർച്ച ചെയ്യുന്നെന്നോ ഒന്നും നമ്മള് മം നോ ക്കുന്നോല്ല ആ ഭാഗത്തേക്കേ വരത്തില്ല ആഹ് ശരിയാ അങ്ങോട്ട് നോക്ക ത്തെയില്ല ആഹ് പിള്ളാറ കൂടെ ഇരുന്ന് നമ്മക്ക് ആ ഈ എന്താ എന്റ മൂത്തവള് ചെറുതായിര്ന്നപ്പഴ്ത്തേക്ക് അഞ്ച് ആറ് വയസ്സുള്ള പ്പഴ്ത്തേക്കുവാ ഈ കൊറോണ വെരുന്നത് അപ്പഴ്ത്തേക്ക് ഇതുപോല ഒര് ദവസം ലൈവ് ക്ലാസ് വെച്ചപ്പ ഇവളോടെന്തോ കൊസ്റ്റ്യൻ ചോയ് ചെയ്ച്ചിട്ട് ഇവള് പറഞ്ഞ് പറെയുന്ന കേട്ട് അപ്പ ഞാം പറഞ്ഞ് ഉമ്മീഅന്ന് അന്ന് വൈകുന്നേരവാര്ന്നു അപ്പ ഉമ്മീ അസറ് നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ട് വരാ ട്ടോന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പഴ്ത്തേക്കും വിളിക്കുവ കൊച്ചിന്റ ഉമ്മീ എന്തിയെ ഉമ്മീ എന്തിയെന്ന് ചോദിച്ച് കൊച്ചിന്റ പേരും പറഞ്ഞിട്ട് വിളിക്കുവ അപ്പ ഇവള് പറയ്ന്നുണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ടെന്ന് പിന്ന ഞാനോടി വന്ന് അത് ഞാം പറഞ്ഞു ടീച്ചറെ ഇത്പോല പോയേക്കുവാര്ന്ന് ഇവളോട് ഞാൻ പറഞ്ഞെപ്പിച്ചിട്ടാ പോയത് അത് കൊഴ പ്പഇല്ല കൊച്ച്‌നെ കാണാം പറ്റ്ന്നില്ല അത്കൊണ്ട് ക്യാമ റഓണല്ല അത്കൊണ്ട് ഞങ്ങള് വിളിച്ച്‌ ചോദിച്ചതാ കൊച്ചെവ്ടെ കൊച്ചെവ്ടെന്ന് കാണുന്നില്ലാതൊണ്ടേ പിന്ന എന്നിട്ട് ഞാം പറഞ്ഞ് ക്യാമറാടെ ഒരു മുഖ ഫോണിന്റ ക്യാമറ പോയ്രിക്ക്ന്നോണ്ട ക്യാ അല്ലാത കൊ ച്ച്‌ ഇവടത്തന്നെ ക്ലാസ്സി തന്നെ ഒണ്ട് ആ ഞാനിപ്പ അങ്ങോട്ടേക്ക് പോയത് കൊ ണ്ടാന്ന് പറഞ്ഞ് പിന്നഞാ പറഞ്ഞ് ചോയിക്കും അപ്പ തന്നെ ചോയിക്കും പേരന്റെവ്ടെന്ന് ചോയ്ക്കും തൊട്ടടുത്ത് ഇര് പ്പില്ലേന്ന് ചോയിക്കും ആ പ്രായവല്ലെ ഒള്ളൂ ആഹ് ആ പ്രായ വല്ലെ ഒള്ളൂ അതുവല്ലേ ക്യാമറ ഓഫാക്കി ഇത്പോല മക്കക്കറി ത്തില്ല എന്താ ചെയ്യേണ്ടേന്നറിയത്തില്ല ഈ രണ്ട് മൂന്ന് ഈ ചിഹ്നങ്ങള് ങ്ങനെ താഴെ കാണ്മ്പഴ്ത്തേക്കും അതിലെതെങ്കിലൊർണ്ണം തൊട്മ്പഴ്ത്തേക്ക്ങ്ങന ക്യാമറ കാ ണ്ടെ ആണെങ്കി ക്യാമറ ഓഫ് ആയി പോവല്ലോ അത് കഴിഞ്ട്ടാണ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പം പിള്ളാർക്കൊര് ഫോൺ കൊട്ത്താമതിയെ റ്റു ഇസെഡ് ആ പിള്ളാർക്കറിയാം
പിള്ളേർ
അത് എങ്ങനെ ആ ചെറ്തിന് മുതല് ഇങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടി തോണ്ടിരിക്കും ഇവടെ ഇവർടെ അ വാപ്പീനെ ഇവർക്ക് പേടിയ ഫോണെട്ത്ത് കയ്ഞ്ഞാല് വഴക്ക് പറയും അത്കൊണ്ട് വാപ്പീടെ വണ്ടീടെ സൗണ്ട് കേക്കുമ്പഴോ അല്ലെങ്കി വാപ്പി ഒള്ള ദിവസോ ഫോൺ വേണ്ട പേടിയാ ഫോൺ വേണ്ട അത് ചെർത് അത് ശെരിക്കും നന്നാറിയാം അപ്പ ചെറ്ത് മുതല് വലുത് വരെ ഒള്ള മക്കക്ക് ഫോൺ വേണ്ട ആ വ് സന്ധ്യ ആവ്മ്പഴ്ത്തേക്കും ടി വി നിർത്താനാണെലും അറിയാം പകല് ടി വി കാണണംന്നും അറിയാം പകല് ഉമ്മീ ട്ട ഫോൺ ചോയ്ച്ചോണ്ടല്ലെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവ ര് ആ സമയ ത്ത് ഫോണും വേണ്ട ഒന്നും വേണ്ട കാരണം അവർ ക്കറിയാം ഇപ്പർതൊണ്ട് ക കണ്ട് കയ്ഞ്ഞ അടി ക്കും അല്ലെ വഴക്ക് പറയ്ന്ന്ള്ളൊര് വിചാരം അവറ മന ൻസ്സിലൊള്ളത് കൊണ്ട് അവര്പാടെ പോയ്ര്ന്ന് ടി വി കാണും ഇപ്പ എല്ലാട്ത്തും ഈ വൈഫൈയും ആൻഡ്രോഡ് ടിവിയും ആയത്കൊണ്ട് ഈ ഫോണി കിട്ടുന്ന എല്ലാം കിട്ടുവല്ലോ ഞാ ന്ന്ട്ട് മക്കളോട് പറയും ആഹ് ഈ സ്കൂള് വിട്ട് വരുമ്പഴ്ത്തേക്കും പിള്ളേരെന്നോട് ഫോൺ ചോയ്ക്കും ഞാ പറയും എടീ അല്ലെങ്കി എടാ നി ആ ടി വില് കിട്ടുവല്ലോ നീ എന്ന് ന്തിന എന്റെ ഫോൺ കാണുന്നത് നിങ്ങളവ്ട പോയ്ര്ന്ന് കാണ്ന്ന് പറയ്മ്പ പറയാ അതാണെങ്കില് റിമോട്ടിലിങ്ങനെ നെക്കി നെക്കി നെക്കി ഇരിക്കണ്ടേ ഇതാമ്പോ ഫോണിലാവ്മ്പ ഇങ്ങനെ തോണ്ടിയാ മതീന്ന് പറയ് വാ എളുപ്പോണ്ട് കൈ വെരളിലല്ലേ അത് റിമോട്ടിലിങ്ങനെ നെക്കിപ്പെറക്കി സ്പെല്ലിങ്ങക്കടി ച്ച്‌ പെറക്കി ഒര് ലെറ്ററ് അവ്ടെയാണെങ്കി ഒരു ലിറ്ററങ്ങേ അറ്റത്തല്ലേ അപ്പൊ അതൊക്കെ ഞെക്കാ ആ ഞെക്കാം പാട് അത്രേം വെഷമിച്ചാണ് മക്കള് ഇരിക്കുന്നത്
അവനോന്റ സെ സ്വാ അത് തന്നെ പിള്ളേരൊരു സ്വാർത്ഥതല്ലെ അവനോന്റ കയ്ല്ക്കാത്ത് ഇങ്ങനെ അമ്മക്കി പിടിച്ചു വെച്ചോണ്ടിരിക്ക എന്നാ ടി വി വെക്കുവാണെങ്കി ഇത് ഫോണിൽ കാണ് ണ കാണണ്ടെ എന്നാലും എല്ലാരും കൂടെ ഒന്ന് ച്ചിരുന്ന് കണ്ടാ പോരെന്ന് ചിന്തിച്ചാ മതിയല്ലോ
ഷെയറിങ്ങും ഇല്ലല്ലോ ഇപ്പൊ ഒരു കാര്യം ഷെയറെയ്യല്ലോ എല്ലാം അവനവനക്ക് അവനവനിക്ക് ഒരു മുട്ടായി കൊണ്ടുവന്ന ആ പണ്ടൊക്കെ ഞാൻ ന്ന്ട്ട് പറയും ഉമ്മിടൊക്കെ ചെറ്തിലേ ഉമ്മിക്കൊക്കെ കൊണ്ട് ഒരു മുട്ടായി അന്ന് ഒത്തിരി ഒന്നും കൊണ്ടത്തരാനൊന്നുല്ല ഒരു പാക്കറ്റ് സാധന അല്ലെങ്കി ഇപ്പഴല്ലേ നിങ്ങക്ക് കുറേ പാക്കറ്റ് കൊറേ കൂട് നിറച്ചും പാത്രം നിറ ച്ചും എല്ലാ സാനും മേടിച്ച് നിങ്ങക്ക് വാപ്പാമാര് കൊണ്ട് തരുന്നത് ആ അപ്പൊ അ തിനൊരു വെലയില്ല പൈസക്കും ഈ പിള്ളേർക്കൊരു മൂല്യമില്ലാതായിക്കളഞ്ഞിരിക്കാ ഇപ്പഴ്ത്തെ കാലത്ത്
ഇപ്പൊ വെലയേ ഇല്ല മക്ക
ഉം എന്ത് കഷ്ടപ്പെട്ടാന്നറിയിന്നില്ല ഇതോ നമ്മള് ഒരു പത്ത് രൂപ ആണേലും ഒരു അമ്പത് രൂപ ആണേലും അത് ഉണ്ടാക്കി എടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് ഇ പിള്ളേരറിയുന്നില്ല പക്ഷെ പിള്ളേർക്ക് ചെലവാക്കാൻ ഭയങ്കര ഇഷ്ടമാ
ഇഷ്ടംവാ ആഹ് എന്ന ഞാൻ വിളിക്കട്ടോ എന്നാല് അങ്ങന എന്നന്നെ ആഹ് ശരി എന്ന